ആഹ് പറഞ്ഞോളൂ
എന്താണ് കാണ്ടണ്
ഞാന ഇതെന്താ വീട്ടിലെ പണികളൊക്കെ താ ചെയ്തോണ്ടിരിക്കുന്നു അവിടെ എന്ത് കാട്ടുന്ന്
ഞാനിവിടെ അയൺ ചെയ്യാണ്
ആഹ് പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് പണികളൊക്കെ കയിഞ്ഞു കൊറച്ച് തേക്കാനൊക്കെ ഇണ്ട് അപ്പൊ സമയകിട്ടുമ്പോ തേച്ചവെച്ചാ
ആഹ് പോളിയോ കൊടുത്തായിരുന്നോ കുട്ടിക്ക്
ആഹ് ഇന്നലെ ഇന്നലെ ഇണ്ടായിരുന്നു ഇവിടെ ക്യാമ്പ് ഇന്നലല്ല മിനിഞ്ഞാന്ന്
ഇന്ന് ഇവിടെ ഇന്നലേല്ലേ ഞായറാഴ്ചയാണ് കേമ്പ്
ആഹ് ഉം ശനി ഞായറും രണ്ടീസം ഇണ്ടായിരുന്നുവിടെ
ആഹ് ഇവിടെ ഞായറാഴ്ച ഓൾ കേരളയും ആഹ് എല്ലാവിടെയും ടോട്ടലി ഞായറാഴ്ചയായിരുന്നുട്ടോ
ആണോ ഞാൻ കന്യാകുമാരി ഞങ്ങട്ട് ആഹ് ഡിസ്ട്രിക്റ്റ് ആയോണ്ടേ
ആഹ് ആഹ്
ആഹ്
ഉം വേറെന്താണ്
എന്താ കൊപ്പില്ല അങ്ങനെപോണു നിങ്ങളന്തെ എപ്പോഴങ്ങനെ ഡ്രസ്സൊക്കെ അയൺചെയ്ത് വെക്കലൊക്കെ എങ്ങനാ
ഞാൻ ചെയ്യാറൊന്നുല്ല
ഉം
നമ്മള് ഞാനൊന്നും ഹസ്ബൻ്റെ ചെയ്ത്കൊടുക്കാറില്ല ആളന്നെ ആൾടെ ചെയ്യു നമ്മള് പിന്നെ കുട്ട്യൾടെകാര്യം നോക്കുവ ആൾടെ കാര്യങ്ങള് നോക്കി നമുക്ക് വീടത്തെ പണി ചെയ്യോ അത് എന്ത് ചെയ്യ ആഹ് ചെയ്യ ല്ലേ നമ്മളെല്ലാം ചെയ്ത് കൊടുത്ത് കാണിക്കണ്ട ആവശ്യല്ലല്ലോ
അത് ശരിയാണ് എനിക്ക് വന്നിട്ട് ഞാൻ ആഹ് കല്യാണം കഴിഞ്ഞാ പുതുക്കത്തില് നമ്മള് ചെയ്തു കൊടുക്കൂലേ അവസാനം അതെന്റെ തലയിലായി
അല്ല ഞാൻ പുതുക്കത്തിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതുക്കത്തിൽ നമ്മള് ചെയ്ത് മക്കളാവുന്നത് വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മക്കളായി നമ്മള് ഓരോ തെരക്ക്‌ ക്കില് പെട്ട് അങ്ങനെ ആകുമ്പോ പിന്നെ ആളങ്ങനെ ആളെ അങ്ങനെ ശീലായി
അതായത് ആള് ചെയ്യാറില്ല ആക്ച്വലി അവരുടെ ഉമ്മ അവരുടെ അമ്മ അതേപോലെ ചെയ്ത് പഴകിട്ട് പിന്നെ അങ്ങനെ വന്നപ്പോ ഞാനും അത് ചെയ്തു കൊടുത്തു ഇപ്പൊ പിന്നെ എന്താ ഇപ്പൊ പിന്നെ ഞാൻ തന്നെ ചെയ്യണം ആളങ്ങനെ ചെയ്യാറൊന്നുല്ല ചെയ്യും പ പക്ഷെ ആളൊരു വൃത്തി എനിക്കും തോന്നണില്ല
ആഹ് ആഹ്
നമ്മള് ചെയ്ത് കൊടുത്തിട്ട് നമ്മള് മടക്കണ പോലെ ആ ഒര് വൃത്തി തോന്നൂല അപ്പൊ ഞാൻ എന്ന ശരി ഞാൻ തന്നെ ചെയ്യാം അവസാനം ചെല സമയത്ത് പറഞ്ഞാലൊക്കെ ചെയ്യാറുണ്ട്
അതിന് പോക പോക വൃത്തി വന്നോളും ആ എല്ലാ കാര്യവും ഒറ്റക്ക് ചെയ്ത് ശീലാവണം ഇത് പിന്നെ മടക്കി വെക്കുന്ന ശീലൊന്നുല്ല അന്നന്ന് ഇടൂന്നത് അന്നന്ന് തേക്കും അങ്ങനെ ആണ്
ഞാനെന്ത് ചെയ്യറിയോ സമയം കിട്ടുമ്പോ അങ്ങനെ കൊറേ ഷർട്ടും പാൻറു പിന്നെ നമ്മളുടെയും ഡ്രസ്സുകള് ചെലപ്പോ പൊറത്തുവാനുള്ളൊക്കെ അ ഒക്കെ അങ്ങനെ തേച്ച് ഹാങ്ങറില് തൂക്കിവെക്കും അവരുടെ മടക്കി വക്കും
ഞാന് എന്റെ ഡസ്സ് ഞാന് അങ്ങനെ തേക്കാറില്ല അഥവാ അങ്ങനെ ചുക്കിച്ചുളിങ്ങിയതാണെങ്കിൽ ഞാൻ ആളുടെ കയ്യിലങ്ങു കൊടുക്കും ആള തേച്ച് തരാ ആള് ആളുടെ ഷർട്ട് ർട്ടും പാൻ്റും തേക്കുന്ന സമയത്ത് ചെ ക്കുട്ടീന്റെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കും ചെക്കന്റെ ഷാർട്ട് ഒക്കെ ചെലപ്പോ ചുളിങ്ങിട്ടുണ്ടാവും അപ്പൊ അത് കൊടുക്കും അങ്ങനെ പിന്നെ എന്റെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കും ആളന്നെ ചെയ്തു തര എനിക്ക്
കൊള്ളാലോ അപ്പൊ ഹെൽപ്പിങ്മൈൻ്റ്ള്ള ഹസ്ബൻഡ് ആണ്
ചില കാര്യങ്ങൾ ഹെൽപ്പിങ് ആണ് ചെല കാര്യങ്ങളിൽ അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ് ആണ്
ഓക്കേ ആഹ് വർക്കൊക്കെണ്ടോ ആൾക്ക് കൊഴപ്പല്ലേ
ആഹ് കൊഴപ്പല്ല അങ്ങനെ പോകൂന്നു
അല്ല പൊറത്തായിരുന്നല്ലോല്ലെ പണ്ട്
ആഹ് അതെ അതെ
ആഹ് നീയും പോയിട്ടുണ്ടായിരുന്നുന്നൊക്കെ കേട്ടല്ലോ
ആഹ് ഞാൻ പോയി കൊറച്ചിരുന്നിട്ട് വന്നു
ആണോ അങ്ങനെ അങ്ങനെ ജീവിതത്തില് ആ ഒരു അവസരം കിട്ടി
അതെ അതെ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരവസരാണത്
ആഹ് അല്ല ഇവടെ എന്താ പറയാ മോളൊക്കെ ഇങ്ങനെ പറയും ഫ്ലൈറ്റില് കേറണന്നൊക്കെ അപ്പൊ അവടെ പറയാറില്ലേ
അവ്ട പറയും എന്നെ കൊണ്ടുപോയില്ല ഉമ്മാനെ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയാറൊക്കെണ്ട്
ആഹ് കുഞ്ഞുങ്ങൾക്ക് അതൊരു പരാതിയാണ് പിന്നെ പണ്ടത്തെ ഫോട്ടോസൊക്കെ നമ്മൾ പണ്ട് പോയതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് എന്നെന്താ കൊണ്ടോയില്ലന്ന് വെച്ചിട്ട് ഒരേ കരച്ചിലൊക്കെ ക്കാവും അവരൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുമ്പഴക്കും നമ്മള് നമ്മൾടെ മെമ്മറി ആയിട്ട് സൂക്ഷിക്കുന്നതാണ് അതൊക്കെ മക്കള് മക്കളെ ഒന്ന് ഇതാക്കുമ്പഴേക്കും
അതെ അതൊക്കെ ശരിയാ. ഞാൻ പറിം ഞാന് ഇല്ല്യല്ല, ഞാൻ എന്ത് പറിംന്ന് വെച്ചാല് ഞാൻ പറയും നീ വലുതായി നീ സമ്പാദിച്ചിട്ട് നീ പോ എന്ന് ഞാൻ പറയും, അങ്ങനേ ഞാൻ പർഞ്ഞൊട്ക്ക
ആഹാ മോൾക്കതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായായി, കുഞ്ഞു പെങ്കുട്ടിയല്ലേ?
ആഹ് ഉമ്മ കൊണ്ടു പോ, അത്ത കൊണ്ടു പോ പറിം. അപ്പൊ ഈ ലാ അത അതിനൊക്കെ ഇനി സമയണ്ട്, നന്നായി പഠിക്കി, പഠിച്ച് ജോലി വാങ്ങീ പറക്കാൻ പറ്റുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാന്. അപ്പൊ പിന്നെ ഒതുങ്ങിയിരിക്കും.
അല്ല ഒന്ന് നോക്ക്യാ അത് നല്ലതാ. അവർക്കൊര് ആഗ്രഹം നമ്മള് ഉണ്ടാക്ക്ണേ നല്ലതന്നെലേ
ഉം ഉം ഇന്നൊരു ഫ്രണ്ടിന്റെ ആഹ് കൊഴ്പ്പൊന്നുല്ല. ഇന്നൊരു ഫ്രണ്ടിന്റെ നമ്പറ് കയ്യില് വേടിച്ചു ച്ചു വന്ന്. കയ്യില് വേട്ച്ച്ട്ട് വന്ന്, ഉമ്മ ഇതെന്റെ ഫ്രണ്ടിൻ്റെ നമ്പറാണ്തെയ്തി വെക്കീന്ന് പർഞ്ഞു. പത്ത് മിൻറ്റ് പണീല്, പണീല് പെട്ട്ട്ട് ഏ നമ്പറെഴ്തി വെക്കാൻ മറന്ന്. അപ്പേഴ്ക്കെ അവൾടെ കയ്യ്ന്നാ നമ്പറങ്ങനെ മാഞ്ഞ് പോയി.
ഇന്നട്ട്
പിന്നിവിടൊരു യുദ്ധവായിരുന്നു. എഴ്താൻ കേട്ടില്ല എന്നുള്ള രീതീല്
എന്തിന് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാനാണോ?
ആഹ് അതെ അതെ. ഫ്രണ്ടിന്റെ നമ്പറ് വിളിച്ചിട്ട്
അല്ല വിളിക്കാറ്ണ്ടൊ അങ്ങനെ?
അത് ഒരൂസം അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
തിരിച്ചു വിളിക്കാറുണ്ടൊ അവര്?
ഇല്ലല്ല, ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. പുള്ളി വിളിക്കും.
ആഹ് സ്കൂള്ല് കണ്ട് വർത്താനം പറഞ്ഞ്, കുഞ്ഞ് ക്ലാസ്സിലെ കുട്ടികള്ലേ
അതെ അതെ
എല്ല ഇപ്പൊഴൊക്കെ പിന്നെ അതൊക്കെ സാധാരണാണ്, പണ്ടൊക്കെ ആ പണ്ടൊക്കെ നമ്മള് പഠിക്കുമ്പോം, ഫോണൊന്നാമതില്ല, അപ്പൊ അയൽപ്പക്കത്തൊക്കെങ്ങനെ എവിടെ ടേയ്ലുണ്ടാവില്ലേ ഒരു, എന്താ പറയാ ഒരൂ ലാൻഡ് ഫോണ് ആഹ്. അതിലെങ്ങാനും ഫ്രണ്ട് വിളി ച്ചിട്ട്ണ്ടെങ്കി, നമ്മള്പ്പൊ നമ്മള് രണ്ട് മൂന്ന് വീടുകള് കയ്ഞ്ഞ്ട്ട് വേണല്ലോ ആ വീട്ടിക്ക് പോവണ്ടി വരാ അപ്പൊ ചെല സമയത്ത്... ചെലപ്പൊ ബുക്കിൻ്റെ എന്തേലൊക്കേരിക്കും രാത്രി വിളിക്ക്ണ്ടാവട്ടോ എടീ നാളത്തെ ആ ഹോം വർക്കെന്താന്നൊക്കെ ചോയ്ക്കാനാവും. എൻ്റെ നാട്ട് ട്ടുകാര് കാണ്ട് ഇഞ്ഞ അതൊര് വേറെ രീതീല്ള്ള വർത്താനൊക്കേയിരുന്നു ഒരു സമയത്ത്
അ ആഹ്. എന്റെ സമയത്തൊക്കേ ബട്ട്റൺ സോണായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട
ഊം ഞങ്ങള് താവ്ണ സമയത്ത്, ലാൻഡ് ഫോണ് വന്നാ പുതുക്കാ അപ്പോ, ഏതേലൊക്കെ വീടുകളിലേ ഇണ്ടാവായിരുന്നൊള്ളൂ. അപ്പങ്ങനേക്കൊരു വർത്താനങ്ങള്ണ്ടായിരുന്നു, പിന്നെ പ്ലസ്ട് ആഹ് പിന്നേക്കെങ്ങനേ പ്ലസ് വണ്ണെക്കെങ്ങനെ ആവുമ്പഴാണ് ബട്ടൺഓ ബട്ടൺ ഫോണ് അങ്ങനെ ആയത്.
അ ആഹ് അ എനിക്ക് ഓർമ്മ വെച്ചപ്പത്തൊട്ട് എനിക്ക് ബട്ടൺ ഫോണെനിക്ക്, എനിക്ക് വീട്ടില്ണ്ട്. ഓർമ്മ വെച്ച തൊട്ട് ഉം
ഉം ഉം
അതില് ഫ്രണ്ട്സ് വിളിയ്ക്കും. അതില് ചെറിയ ഫെയ്സ്ബുക്കും കാര്യങ്ങളൊക്കെ അതയ്ലായിരുന്നു യൂസെയ്തിട്ടുണ്ടായിരുന്നെ. ബട്ടൺ ഫോണില്, അന്നത്തെ കാലം
ഞാൻ മോൾടെ കാര്യംന്ന് പറഞ്ഞപ്പഴേ, പണ്ട്ങ്ങനെ ഒരു ലാൻഡ് ഫോണ് ഒരു ഫോൺ കോള് വന്ന്ട്ട് അയ്തൊരു വൽയൊരു സംസാര രീതിയായത് ഓർത്താണ്. ഇപ്പഴ്ത്തെ മക്കക്ക് ശരിക്കും അങ്ങനെയാണ് വേണ്ടതില്ലേ ഇപ്പഴത്തെ നമുക്ക് കുറച്ച് ഫ്രീഡൊക്കെ വേണം
അതെ അതെ അതൊക്കെ വേണം ഇപ്പത്തെ ഡ്രെസ്സിങ്ങാണെങ്കിലുംക്കെ വ്യത്യാസം ഉണ്ട് നമ്മള് അനിട്ട് പോലത്തെ ഡ്രസ്സില്ല ഇപ്പൊക്കെ ജീൻസല്ലാവര
ഇപ്പൊ കുഞ്ഞുങ്ങള്ൾ മാത്രല്ല പോരന്റ്സ് മുമ്പ ഇപ്പോ പ്രസവിച്ച് ഏഹ് മക്കള ഏതാ ഉമ്മ ഏതാ അച്ഛന ഏതാണൊും അറിയാത്തൊര അവസ്ഥയാണ്
ആഹ് അത് ശരിയാ
ആഹ് ചിലര് തടി വെക്കുന്നുണ്ട് അതില് പ്രായം അറിയിക്കുന്നുണ്ട് ചിലര് മക്കളെക്കാട്ടും നല്ല മേലിന്ന നല്ല സുന്ദരികൾ അതിന്റെ ഒരു ഫ്രണ്ട്ക്കെ കണ്ടാ എന്താ പറയാ അവള് ചെറുപ്പായ പോലെ നമ്മള് തടി വെച്ചിട്ട് നമ്മള് ഏതോ തള്ളകളെ പോലെ ആയറ്റ പോലെ തോന്നാം
അത് ഇന്നലെ എന്റെറെ ഒരു ഫ്രണ്ട് കോ വിളിച്ചിട്ടുണ്ടായിരരുന്നു ആഹ് അവളോ അതെ ആഹ് കുട്ടിക്ക് പതിനൊന്ന് വയസ്സായി എന്റെ പ്രായം തന്നെ കേട്ടോ പക്ഷെ മോൾക്ക് പതിനൊന്ന് വയസ്സാണ്
ഉം
ആഹ് പതിനൊന്ന് വയസായി ആഹ് കുട്ടി അമ്മന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം വളരുകയും ചെയ്തു എന്താ അത് ചെറുപ്പത്തിലെ അവള് കല്യാണം കഴിഞ്ഞഞ് എങ്ങനെ ഇതായത്
ആഹ് ആഹ്
ആഹ് അതിനനുസരിച്ച് അവര് അതിനനുരി ബുദ്ധിമുട്ടിട്ടും ഉണ്ടാവും
അല്ല അത് ശരിയണല്ല ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ ആകുമ്പോ നമ്മള് വീടുകള് താണ്ടി പോണം ഇപ്പ പിന്നെ മോള് പറഞ്ഞു നമ്മളൊന്നും ഫോണുണ്ട് ചജ് ഉണ്ട് വിളിച്ചു കൊടുക്ക അവർക്കൊക്കെ ഇപ്പ ആക്സ നല്ല
അതിനനുസരിച്ചൊരു ബുദ്ധിമുണ്ട്
എങ്ങനെ
പണ്ടത്തെ പോലെയല്ല ഇപ്പഴത്തെ മകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിണ്ട്ന്ന് പറയാ
അല്ല അത് ശരിയാണ് കേട്ടോ നമുക്ക അറിയാത്ത പല കാര്യങ്ങൾ മോനക്കാണ് ഇപ്പ പറഞ്ഞു തരിക
ഇപ്പ എല്ലാം ഫാസ്റ്റ് ആണ് നമ്മുടെ ബുദ്ധിയൊന്നുംല്ല ഇപ്പത്തക്ക മക്കക്ക്
ഉം അവരെടുത്ത് അവരെ പഠിപ്പിക്കണെങ്കിപ്പ ആദ്യം നമ്മള് പഠിക്കേണ്ട അവസ്ഥയ
അതെ അതെ അങ്ങനെ എന്താ കഴിച്ച എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ്ക്കെ കഴിച്ചു ചുമ പിടിച്ചിട്ടേ
ആഹ് ആഹ് മരുന്ന് കഴിക്കാറില്ലേ
മരുന്നില്ല അപ്പൊ കൊഴപ്പില്ല ഇപ്പൊ ഒരു മഴയും വെയിലൊക്കെ ആയിട്ട് ഇവിടെ മഴ അല്ല അവിടെ മഴ ഇണ്ടോ
ഇവട മഴയന്നല്ല
ആഹ് മഴയും മഴ വന്നിട്ട് പിന്നെ രണ്ടു ദിവസം വെയിലായിരുന്നു പിന്നെ ഇന്നിപ്പോ വൈകുന്നേരത്തെ ഒരു ച റ്റല ഉണ്ടായിരുന്നു ഇപ്പ ഈ ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ജലദോഷവും ചുമയൊക്കെ അങ്ങനെയുള്ള ഇതാ മരുന്നൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ തുടങ്ങി അയിന് തന്നെ സമയം ഉണ്ടാവുള്ളു
ആവി പിടിക്കാറൊന്നൂല്ലേ
ജലദോഷം വരികയാണ വെച്ചാ അങ്ങനെ ആവി പിടിക്കാറുണ്ട് ഇതിപ്പോ ഈ കുത്തണ ചുമയാണ് അടക്ക എന്തലക്കും വരും
ആഹ് ഓ
കടക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്
ആഹ് തലകാണി കുറച്ച് പൊക്കി കിടന്നാൽ മതി
അങ്ങനെ കടന്ന പരിചയ ഇല്ലാത്ത കൊണ്ട് രിക്കും ഫ്രണ്ട് എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു ഏതോ ഒരുത് എന്തോന്ന ഇങ്ങനെ ഹൈറ്റിൽ കിടക്കണ പോലെ തലേക്ക് ഇങ്ങനെ കഴുത്തൊക്കെ വേദന എടുക്കാ അങ്ങനെ വെച്ച് പരിചയമല്ലാതെ
ആഹ് അങ്ങനെ കെടക്കാനും പാടില്ലാന്ന് പറയുന്നു. കഴുത്ത് നമുക്ക് പെട്ടെന്ന് ഡായമേജ് വരുല്ലെ
പക്ഷെ വിട്ടുമാറാത്ത ചോമക്കത് നല്ലതാന്നും പറയ്ണ കെട്ടേക്കണേ
ആ അത് ഇണ്ട് പക്ഷെ അത് കണ്ടിന്യൂസായിട്ട് അങ്ങനെ കെടക്കാൻ പടില്ല.
ശരിക്കും തലണില്ലാതെ കെടക്കണന്നൊക്കെയാണ് ഇപ്പഴ്ത്തെ ഡോക്ടേഴ്സ് പറയണത്.
തവണ ഇല്ലാതെന്ന് പറയുന്നുണ്ടോ ഞാൻ എന്റെ ഹസ്ബൻ്റിന് ആ ഹസ്ബന്റിന് കൈ വേദനയായിട്ട് പോയപ്പെഴെ അപ്പൊ ആദ്യം ഹസ് ഹസ്ബൻഡ് വന്നിട്ട് നല്ല ഹൈറ്റിലുള്ള തലക്കാണി വച്ചിട്ട് കെടന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കി അങ്ങനെ തന്നെയാ യിരുന്നു. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടറാ പറഞ്ഞെത് അതായത് നമ്മുടെ- തല ഒരുപാട് പൊങ്ങാനും പാടില്ല. ഒരുപാട് താഴാനും പാടില്ല ഒരു സമാന്തരയിട്ട് വന്നിക്കെണം വെർറ്റിക്ക് ലൈയിനിൽ സോറി ഹോറി സൊഡർ ലൈനായിട്ട് നിൽക്കണം.
പക്ഷെയെങ്കില് ആഹ് ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് അങ്ങനെ അവര് പറയും. നമ്മള് ഈ യുനാനി അങ്ങനെയൊക്കെ പോണര് വേറെ രീതിയിലും പറയ്ന്നുണ്ട്.
ഷെകിനെ കെടക്കെണ്ടന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ കെടന്നെന് ശേഷം- നമുക്ക് ഇല്ല നമ്മള് ഇന്ന് തലകാണാ ഇല്ലാതെ കെടക്കുമ്പോഴാ നമ്മുടെ തല കെറച്ച് പോങ്ങും
അപ്പൊ ശ്വാസം എടുക്കുന്നതിന് കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് ഈ കെടക്കുന്ന സമയത്ത് കൊറച്ച് ബുദ്ധിമുട്ട് അതെയും നമ്മള്. ചെറിയ രീതി നമ്മള് ഫ്ളാറ്റായിട്ട് കെടക്കെണം. അതായത് വെർട്ടിക്ള് ഹോറിസോണ്ടലായിട്ട് കെടക്കണം കൊറച്ച് തലകാണിച്ച് ചെറിയൊരു ഹൈറ്റ്. എനിക്ക് അതാ കംഫോർട്ടാ തോന്നിയിട്ടുണ്ട് ട്ടോ
ആണോ അതിപ്പയെനിക്ക് പരിജയ മില്ലാതാവോ അല്ലെയ് ഭക്ഷണാ- ഭക്ഷണൊക്കെ കഴിച്ചത് ഒരുയെട ങ്ങെറാണ് എന്തൊ ഇങ്ങനെ പൊറത്തേക്ക് വര്ന്നപോലയാ. ഹൈയിറ്റായിട്ടിതാവുമ്പോ.
ഹൈറ്റില് കെടക്കാന് പാടില്ല അതിപ്പോ, ചൊമയുള്ളവർക്ക് പിന്നെ അങ്ങനെ ഡോക്ടേഴസ് പറയാറുണ്ട്. നോർമലീ നമ്മള്- ആഹ് ഒരു ചെറിയ തലകാണ അതായത് ഫ്ളാറ്റായിറ്റ് തലകാണ വെച്ച് കെടക്കാനാ പറയാറ്.
അതെ വെക്കും വേണംയെന്നാ വെച്ചേന്റെ എടങ്ങയറുണ്ടാവാനും പാടില്ല.
ആഹ് അതെ അങ്ങനെ വെച്ച് ഞങ്ങളും ഇപ്പയങ്ങനെ ശീലായി.
ഉം ചൊട്ടയിലെ ശീലം ചൊടല വെരെന്ന് പറയുന്നത് പോലെ നമ്മളെ ശീലങ്ങളാണ് നമ്മളെ -
അതെ ഞാൻ ചൊട്ടയിലും എത്തിയില്ല. ഇനി പിന്നെ ഹസ്ബൻ്റിന് വയ്യാണ്ടായപ്പോ അങ്ങനെ മാറ്റിവെച്ചെതാ.
ആ ജീവിതത്തില് മാറ്റം ഒരു അത്യാവശ്യണല്ലോ.
അതെ അതെ.
ആഹ്, കൊഴപ്പില്ല ഇങ്ങനെ പോണു.
പിന്നെ ആഹ് ശരി ശരി